ഹലോ
ഹലോ
ആഹ എന്തൊക്കെ വിശേഷം ആഹ കേൾക്കണ്ടേ എന്തൊക്കെ വിശേഷം ആഹ
എന്നാ അനക് സുഖല്ലേ
ആഹ സുഖാണ്
ഉം ഭക്ഷണം കഴിച്ചില്ലേ
ആഹ ഭക്ഷണൊക്കെ കഴിച്ചു കടക്കാണ്
ഉറങ്ങിയ
ഒന്നല്ല
ആഹ ഇന്ന് എന്തായിരുന്നു ഫുഡൊക്കെ
ഫുഡ്‌ സാധാ ചോറ്
ആഹ
കുമ്പളങ്ങ കറി
ആ ഇപ്പൊ സാധാ ചോറ് സാമ്പാർ കറി വെച്ചു മീൻ വറുതത് അത് അങനെ മഴ ഇണ്ട അവിടെ
മഴ ഉണ്ടായിരുന്നു ഇപ്പൊ ദെ നിന്നു
ഇവിടെ നിന്നകാണു വടതപ്പ ഇങ്ങനെ വ കുട്ടികെ സ്ട്ടഴിഞ്ഞ നേരത്തക്ക മഴ ഉണ്ടാകാ
ആഹ
കുട്ടികളൊക്കെ പോയില്ലേ സ്കൂൾക്ക്
ആഹ എല്ലാരും പോയി
ഇനി വിലക്ക് വൈകുന്നേരത്തക്കള്ള ഉണ്ടാക്കണ അല്ലേ
വെയ്ക്കുനേരം വരുമ്പോ എന്തേലൊക്കെ ഉണ്ടാക്കണം ചായക് കടി വേണ്ട നിങ്ങൾ എന്തക്കെ കടിയ ഉണ്ടാക്കാറ് പഴംപൊരിയാ
ഉം പഴംപൊരി ഉണ്ടാക്കും എന്തേലൊക്കെ ഇണ്ടാക്കി കൊടുക്കും
പഴംപൊരി ഉണ്ടാക്കുമ്പോ ഇങ്ങൾ എന്തൊക്കെയാണ് അയിൽ മാവ് എങ്ങനെക്കെ കൂട്ടല് മാവ് മൈദ കുട്ടു മൈദ പിന്നെ
മൈദ്യം പിന്നെ എന്താണ് മഞ്ഞപ്പൊടിടും പഞ്ചസാര ഉപ്പിടും ചിലപ്പം കട മാവിൻന്റെ പൊടിയൊക്കെ ഇടുട്ട് ഉണ്ടാകും
ആ ആ
എന്നിട്ടാ അങ്ങനെ ആഹ പൊള്ളച്ചു വരും
ഉ ഉമ്മച്ചിഅ ഫോണും
പിന്നെ
പിന്നെ ഞാന് ഓര്ക് ഇതന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കും വരുമ്പോ നെയ്യപ്പം
അങ്ങനെ ല്ലേ
മാഗി പിന്നെ മാഗി നല്ല ഇഷ്ട എന്തേലൊക്കെ എന്തേലൊക്കെ ഒന്ന് കഴിക്ക ക്കാൻ കി കിട്ടിയാ മതി ഓര്ക് വരുമ്പോത്തിന്
ഉം ഞാനും അങ്ങനെയൊക്കെ തന്നെ കാട്ടല് എന്തേലും ഉണ്ടാക്കി കൊടുക്കും
തോ നെയ്യപ്പം ഉണ്ട ക്കുമ്പോ അതിൽ റവ മൈദ അതുപോലെ ഇന്താണ് പിന്നെ എന്തൊക്കെയാ തേങ്ങക്കിം നൂർക്കി അരി ആ ആ വളത്തിൽ ഇട്ടക്കും ലെ അരി ഉം എന്നിട്ട് പിന്നെ
മൈദക്കെ കൂട്ടിട്ട് മിക്സിൽ ഇട്ടിട്ട് അടി
അരി ആ അരക്
ഉം ഉം ഒന്ന് തേങ്ങ ചേര്ന്റിടും അല്ലങ്കിൽ തേങ്ങ നൂർകിടും നെയ്യപ്പത്തിലങ്ങനെ നുർക്കി ഇടൂലല്ലോ
ആ അതെ അതെ ആ ഉണ്ണിയപ്പത്തില് ചെയ്യും അത് നമ്മള് വറുത്തിട്ട് ഇട ചെയ്യല അങ്ങനെ പച്ചയില അങ്ങനെ ഇട്യാ ചെയ്യാ കൂട്ടി വക്കണേല്
വർത്തിട്ട് വർത്തിട്ടിടും
വേറെ
വേറെന്താ വേറെങ്ങനെയൊക്കെ ചെയ്യും
മന്തിക്ക് വെക്കാറുണ്ടോ
ഏ
മന്തി
ആ അതൊക്കെ വെക്കലുണ്ട് മന്തിയൊക്കെ ഉണ്ടാക്കലുണ്ട് മന്തി ക്കെ എങ്ങനെ ഇണ്ടാക്കല്
ഞാനാ അധികം ഞാനെല്ലോ ഉണ്ടാക്കല് എന്നാലും കുട്ടിള്ളോ ഉപ്പാ ഉണ്ടാക്കി കൊടുക്കല്
ആ അനക് ഇഷ്ട്ടല്ല്യല്ലേ അങ്ങനെ ഇണ്ടാകാന് ഞാൻ ഇണ്ടാക്കും മന്തി ബിരിയാണി ഒക്കെ ഇണ്ടാക്കി നോക്കും ഇപ്പോ ഇങ്ങനെ ആയി
ഉണ്ടാക്കും ഓര് ഇണ്ടാവും മ്പോ നമുക്കൊരു മടി ഇണ്ടാക്കാന് അത്ര ഉം ഇണ്ടാക്കാന്ണ്ട് ഇണ്ടക്കിയാ കൊഴ ഇപ്പാെന്നുല്ല്യ ഒരേ അറിയാ ച്ചങ്ങനെ കൂട്തല് ഇണ്ടാക്കാൻ നിക്കാറ്ല്ല്യ ഓര്കാെഴിവ് കുട്ട്യോൾക്ക് സ്കൂള് ഇല്ലാത്തുമ്പ ഓര്ക്കൊഴിവാ അപ്പോല്ണ്ടാക്കാ ന്ക്കും ഇങ്ങളെങ്ങനെ മന്തി വെക്കൂലേ അപ്പോ
ഞാന് മന്തി വെക്കല് എന്താ പറയാ ആദ്യം മസാല കുട്ട്യെക്കും ന്നാ ഉള്ളിം പന്നെ മഞ്ഞപ്പൊടിം തൊക്കെ ഇട്ട്ട്ട് ആഹ് ഉള്ളി ആ ഉള്ളിടും ക്യാപ്സിക്കടും ഉം ഉം ആഹ് ഓക്കെ കൊറേച്ചെ ഉം മൊളകുംപൊടി ഇടല് ഇല്ല്യാ കേ
അവറ് പൊടി ഇടൂലേ കളർ പൊടി ഇടായ്യാ
ആ കളർപൊടിടും പിന്നെ ക്യാപ്സിക്കന്ടും ആ വെൾത്തുള്ളി അങ്ങനെക്കെട്ട്ട്ട് മസാല തേച്ചെക്കും കാെയച്ച് വെക്കും അവര് ചെയ്യും മല്ലിച്ചെപ്പ് മല്ലി
പൊട്ച്ച് കൂട്ടൂലെയ്ല്
ആ ഒക്കെ കൂട്ടും പിന്നെ ഗരം മസാല പൊടിച്ചത് മന്തി മസാല ഒക്കെ കൂട്ടിട്ടുണ്ടാകും അങ്ങനെ ചെയ്യും
മന്തിപ്പൊടി ഒക്കെ ഇട്ടിട്ട് പിന്നെ ന മ്മെ അരി വെ വള്ള
ആരി വെള്ളത്തി വാരി വെള്ളത്തിലിട്ടു വെക്കും ഒരു മണിക്കൂർ ഉം ഒരു മണിക്കൂർ ഉം ആ ഒരു മണിക്കൂർ ഇട്ടു വെക്കും
ഉം വെള്ളത്തിട്ടാല് എന്താണ് സോഫ്റ്റ് കൂടുതലാണല്ലോ എന്താണ് നമ്മള് അരി- എ എന്തു ഉദ്ദേശത്തിലാ നമ്മള് വെളത്തില ഇങ്ങനെയാ വിടണേ
അത് അന്ക്ക് അറീല അത് സോഫ്റ്റ്‌ കൂടാൻന്നാണ് തോന്നണു ണ്ട് കുതർന്ന അല്ലെങ്കിൽ അരി വെള്ളത്തിലടാതെ കഴുകിട്ട് ഒരു ബലംകിട്ടും
എന്താലേ ആ അതെ അതെ ഞങ്ങള് എണ്ണ ഒഴിച്ചു കൊടുക്ക- ഉം അഹ് പോലെ നാരങ്ങടെ നീര് ഒറ്റിക്കും വെള്ളത്തില് അരി ഇട്ണേയൻ്റെ മുമ്പേ ചെയ്യൊല്ലോ ആഹ് ഉം ഉം
ക്കെ ചെയ്യും
ഉം.
പിന്നെ ഉം ചെടികളെക്കെ ഉണ്ടാക്കലുണ്ട്
അതെ ചെടിയോട് താല്പര്യുള്ള ആളാ
ആഹ് ചെടിയോടെക്കെ താല്പര്യണ്ട് ഉം വേനക്കാല ആയാലും വേനൽക്കാലയാൽ വെള്ളല്ലാത്ത കാരണം അങ്ങനെ അധികം ചെടി നനക്കാതായിട്ട് ഉണങ്ങാണ്
ഉണങ്ങ ആഹ് ഇപ്പൊ പിന്നെ മഴയള്ള കാരണം ഉഷാറാവണ്ടാവും
ചെടികളൊക്കെ
ഉം അപ്പൊ നമ്മുക്ക് എല്ലേലും വെള്ളത്തിന് ബുദ്ധിമുട്ടല്ലല്ലേ
ട്ടാണ്
ഉം ആ കുറച്ച് ഒരു തോന്ന ഒന്നും ഇല്ല ഒരു മാസം
ആ അത്ര തന്നെ ഉള്ളൂ ഉം എന്നാലും ഉള്ളതിനനുസരിച്ച് നനക്കും ചെയ്യട്ടോ ഉം ആ അങ്ങനെയൊക്കെ ചെയ്യും
പിന്നെ തെയ്കളൊക്കെ
ആഹ് ആ തെയ്കൾ പുടിപ്പിക്കലൊക്കെണ്ട് തെയ് തെയ്യ് ന്ന് അങ്ങനെ പറഞ്ഞാല് കൊറച്ചൊക്കെ ഉണ്ടാക്കിക്കണ് അത്ര തന്നെ ചെടിയാണ് കൂടുതല ഉണ്ടാക്കുക ഉം പച്ചക്കറിയൊക്കെ ഉണ്ടാക്കും ഇജ്ജ് ഉണ്ടാക്കലുണ്ടോ പച്ചക്ക
ആഹ് ആഹ്
ഉം അനക്ക് ചെടികളൊക്കെ താല്പര്യം ഉള്ള ആളാ
ആഹ്
ഉം പിന്നെ പി പിന്നെത അങ്ങനെ പോണ്
ഉം
ഇന്ന് വെയ്കുന്നേര
ഡ്യൂള് ഞങ്ങള ഇവിടെ ഒരുപാട് ച്ച്
ചെടികള്
ചെടികളും ഉണ്ട് ങ്ങള ഇവിടെ. അതുപോലെള് പുറത്ത് പോയി വരുമ്പം ചെടൊക്ക് മേടി
ഉം ആഹ് ഉം അപ്പൊ അങ്ങനെ വെക്കും. ഇനി വൈകുന്നേരത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കോ?
വൈകുന്നേരത്ത് ഇഞ്ഞി കുട്ടികള് വന്നിട്ട് ഒരിക്ക എന്താവാണ്ട അപ്പ മസ്
ആഹ് അപ്പൊ രാത്രികൊക്കും ആഹ് അപ്പൊ അയിന് പോവല്ലേ?
അയിന് പോവും ആ ഒരു മൗലൂദ് ഉണ്ട് അപ്പൊ അതിന് പോകവും ഞങ്ങള്.
രാത്രി ആഹ്
ഇപ്പൊ ഉച്ചക്കക്ക് ഇള്ളപ്പോ കുട്ടികൾ വന്നാലും വിളിച്ച് എന്തേങ്കലും കഴിക്കാനുള്ളത് ഇണ്ടേ. വൈന്നാര്ത്ത്ക്ക് ഞങ്ങള് അവിടെ ഒരു പരിപാടിക് അപ്പയിന് പോവും അപ്പൊ അന്നത് അവിടൻ ആ
ആഹ് അപ്പൊ അങ്ങനൊക്കെ ചെയ്യും. അങ്ങനെത്തെന്നെ ഞാന് ഇക്ക് ഫുഡ് വൈകുന്നേരത്തെക്ക് നോ കുട്ടികള് വന്ന് കഴിച്ചേൻ്റെ ശേഷാ വെക്കോളു ഇനി
ആഹ് വാണോ വേണ്ടേയോ നോക്ക് ക്കിട്ട് ലേ ആഹ് ആഹ്
അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യും.
ഉം
പിന്നെ ഇനി വൈകുന്നേരം കുട്ടികള് വന്നിട്ടാവും ല്ലേ ചായ കുടിയൊക്കെ?
ചായ ആ അതെ അസറ് ബാങ്ക് കൊടുത്തേന്റെഷം ചായ കു ഇണ്ടാ ക്കണം അവര്ക്ക് എന്തെലൊക്കെ പലഹാരം ഉണ്ടാക്കി കൊടുക്കണം.
ഉം അങ്ങനൊക്കെ ഉം
പായസൊക്കെ വെക്കെല്‌ണ്ടോ പായസൊക്കെ.
എപ്പേം വെക്കലണ്ട് ഏ അ അ അത് അങ്ങനെ ഉണ്ടാക്കലണ്ട് ഇല്ല സേമിയാ പായസം ഗോതമ്പ് അങ്ങനത്തെക്കെ ഇട്ട് ഇണ്ടാക്കും പായ
ആ മധുരം കൂടുതല് ആ മധുരം കൂടുതല് താല്പര്യള്ള ആൾക്കാരാ.
അല്ല മധുരങ്ങനെ താല്പര്യല്ല ഇജങ്ങനെ ഉണ്ടാക്കല് പായസം ഇജ് പായസം എങ്ങനെ ഉണ്ടാക്കല് ചോയ്ക്ക
വേറെന്താ
വേറെ എന്ത ഇങ്ങനെ പോണു ഇജ് എങ്ങനെ ഇണ്ടാക്കണ്ടെ ഉം
ആഹ് ഇന്നലെ സേമിയ പായസം ഉണ്ടാക്കി പെരുന്നാ
ആ എങ്ങനെ ഉണ്ടായിരിന്ന് രസം ഉണ്ടായിരിന്നോ
ആഹ് ട്ടേസ്റ്റ്ണ്ടായിരുന്നു മിൽക്ക് മേടൊക്കെ ഒഴിച്ച് ഉം വീട്ടിൽ പോയി അവിടെന്നെന്നെ ഉണ്ടാക്കി
ആഹ് ഉം
ഉറങ്ങി ഉച ചെക്ക് ഉറങ്ങാറില്ലേ
ഉറങ്ങലിണ്ട് ഉച്ചക്ക് ഇടകെക്ക ഉറങ്ങും
ഉം
എടക്ക് അങ്ങനെ ഫോണ് കണ്ടിരിക്കും
ആ
ആ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഉറക്കൊക്കെ വരലിണ്ട്
ആഹ് ഫുഡ് കഴിച്ചാല് അതെ
ചെൽപ്പോ ഇങ്ങനെ ഫോണ് കാണണെനെഡെല് ഇങ്ങനെ ഉറങ്ങും ഫോണ് ഒരു കല വീണിട്ടുണ്ടാവും ഇജ് ഉർങ്ങലിലെ
ആ
പിന്നെ പിന്നെന്തൊക്കെയാ
പിന്നെന്താ
ഉം ഉം
ഇന്നെന്താ കറീന്ന പറഞ്ഞേ
ഇന്ന് ഞാന് സാമ്പാർ വച്ചിക്കാണ്
ആ
ഇജ് സാമ്പാർ വെക്കുമ്മ എങ്ങനെക്ക വെക്കല്
ഞാന് അത് പരിപ്പ് വേവിക്കും പിന്നെ കഷ്ണങ്ങളൊക്കെയും കഷ്ണങ്ങൾ പറഞ്ഞാല് അതില് നമ്മള് എന്താ മുരിങ്ങാക്കായും വെണ്ടക്കേം ലാസ്റ്റാണ് ഇട ഈ കഷ്ണങ്ങളൊക്കെ വെന്തേന്റെഷാണ് ശേഷാണ് അത് രണ്ടും ഇടോള്ളൂ വെണ്ടക്ക ഒന്ന് വറക്കും ചെറുതായിട്ട്
ഊം
പുതൊക്കൊന്ന് പോവാ വേണ്ടി ഞമ്മള് ലേശം എണ്ണ അയ്ല് ഒ ഴിച്ചിട്ട് ആ അങ്ങനെ ചെയ്യ അങ്ങനെ ചെയ്യൂല്ലേ ആ അയിന്റേഷാണ് പിന്നെ ഒന്ന് കഷണങ്ങളൊക്കെ വന്ത് എന്താണ് വ നാല് ദേ ഈ രണ്ട് പ്രശ്നങ്ങളേ ആള് വി കൊടുക്കൊള്ളൂ ഉം ഉം
അങ്ങനെയല്ലേ ഞാനും അങ്ങനെയൊക്കെ തന്നെ വെക്കണ് തേങ്ങരക്കലുണ്ടോ തേങ്ങ വറത്തരക്കണ്
ആ ഇതൊക്കെ അൾക്കാ എല്ലാരും കൂടുതൽ ആൾക്കാരെ ഇണ്ടെങ്കി അപ്പൊ അങ്ങനെ ചെയ്യും ഇല്ലെങ്കി അങ്ങനെ കടുപൊട്ടിക്കും ഉം അ സാമ്പാർ പൊടി
എന്തോ ആ കായക്കിടൂല്ലേ
ആ ഇടും ആ
ഉം
കായ ഇങ്ങള് എങ്ങനെ എപ്പഴാ ഇടുക ആദ്യം വക്കുമ്പടോ
കഷ്ണങ്ങൾ വെക്കുമ്പോ ഇടും ഞാനതില്
ഓ
പൊടിയല്ലല്ലോ കായല്ലേ പൊടിയാണെങ്കിൽ പിന്നെ തൊട്ടാ മതിയല്ലാ ആ അങ്ങനെ ചെയ്യും